ഹലോ
പിന്ന
കേൾക്കുന്നുണ്ടോ
ൾക്കാംകേൾക്കാം
ആഹ ആഹ ആ ശബ്ദം കുറവ
ബാക്കി ഓ വരുന്നസൗണ്ട് കേർക്കുന്നില്ലെങ്കിലേ എന്ന പക്ഷെ ഞാൻ ഒരുപാട് സമയായി വിളിച്ചൊണ്ടിരിക്കുന്ന ഒരു വിവ രോലകാണാനും കിട്ടുന്നില്ല കേൾക്കാനും കിട്ടുന്നില്ല എന്താണ് ഇങ്ങനെ ഫോണെങ്കിലും ചെയ്തൂടെ
ആഹ അതെ കോള് കിട്ടായിട്ടാണോ ഇവിടെ ഞ്ചിലയിട്ടാണോന്ന് അറിയില്ല
ആ റേഞ്ചില്ലത്തോണ്ട ആമൂന്ന് ദിവസായി ഞാൻ നോക്കുന്ന
ആ റേഞ്ചിലായിട്ടാ
എന്താണെന്ന് അറിയുന്നില്ല എന്തെങ്കിലും ഉണ്ടെങ്കിലും വിവരം തരണോട്ടോ എന്താന്ന് വെച്ചാ ഞാന് നിന്നെ കാണായിട്ടാണ് ഇവിടെ
ഓക്കെ ഓക്കെ കുഴപ്പില്ല ഞൻ ഇവിടെ തന്നെ ഉണ്ട്
ഇല്ല ഇല്ല ഞൻ ഇിക്കനോട് പറയായിുന്നോ ഇയാളുവിളിച്ചിട്ട് കിട്ടുന്നില്ല എന്താണ് സംഭവിച്ചന്ന് അറിയുന്നില്ലാന്നൊക്കെ
അങ്ങനെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കൊഴപ്പൊന്നുംല്ല ഒരു കുഴപ്പമില്ല പിന്നെ മൂന്ന്ദിവസം പനി പിടിച്ച കിടന്നു
എങ്ങനെുണ്ട് എന്നിട്ട് പനി
പനി പിടിച്ചപ്പോ ഇക്ക കൊറെ കാണിക്കാൻ വിളിച്ചു വൈറൽ പനിയാണെന്ന മോനക്ക ആയിരുന്നു ഇവിടെ രണ്ടാഴ്ചയോളം മോന്ക്ക് ഏ ആദ്യം തുടങ്ങി രണ്ടാഴ്ചന്റെ മേലയി പനി തുടങ്ങിയിട്ട് അപ്പൊ മോന്ക്ക് പോ അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ അല്ലാ സോറി അഞ് അഞ്ചു ദിവസം കഴിഞ്ഞപ്പോ ഇക്കാക്കു ഇക്കക്ക് പിടിച്ച് അവിടുന്ന് ഒരു അഞ്ച മിനിറ്റ് അഞ്ചു ദിവസം കഴിഞ്ഞപ്പോ എനിക്കും വന്ന് നിന്റെതിന്റെ ചെറിയ മോൻ പോടി കിട്ടി കഴിഞ്ഞാല് ഇവിടെ പനി അൊ എല്ലാവും പ്ലീറ്റ് ആയി വൈറൽ പനി ആയതോണ്ടേ
എല്ലാർക്കും വന്നിട്ടേ പോവുള്ളൂ
തന്നിട്ടേ പോുള്ളൂ അതും ഭയങ്കര വേദന കൈ വേദന ഭയങ്കരാണ് വയൽ പനിക്ക് അങ്ങനാണല്ലോ ഉ ഉ ആ ഓ ഞാന് പിന്നെ കാണിച്ചില്ല ഇല്ല ഇത്തന്നെ കൊറെ വിളിച്ചിട്ടു എന്നെ കാണിക്കാന് ദേഷ്യം വിളിച്ചില്ല കാണിക്കാൻ വന്നാ പറ്റൂല അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞഞ് പിന്നെ ഞാന് വിചാരിച്ച പിന്നെ നിന്റത് പിന്നെ ആഹ് ഇപ്പം പല പനിയുണ്ടല്ലോ ഇപ്പം കൊഴപ്പില്ല ഇന്നിപ്പ കൊഴപ്പില്ല രണ്ടു ദിവസം മാറിട്ട് അതുകൊണ്ട് അവിടെ
പക്ഷെ ക്ഷീണോന്ന് വിട്ട്മാറണെങ്കില് കൊറച്ച് പ്രയാസ
ആ ആണ് അത് ഭയങ്കര ക്ഷീണാണ് അത് താ എന്റെ മൂ ത്തമോന്ക്കാണാദ്യം തോട തൊടങ്ങിയ അവനക്ക് ഇപ്പഴും ക്ഷീ
ആ അതാണ് ഇപ്പത്തെ സമയം വളരെ കേറേയേണ്ട സമയാ ശ്രദ്ധിക്കണം
ഉം
ഉം
ആ
എന്തായാലും ഇനി പനി വന്ന പോയല്ലോ ഇനി എന്തായാലും വരാതിരിക്കട്ടെ
ആമീൻ അത്രേള്ളൂ ഓ അതന്നെ പിന്നെ ഫുഡൊക്കെ കഴിച്ചോ
ക്കാറായൊ
ഇ ഇക്കാക്ക കേടക്ക് കേട്ന്നെനോട് പിന്നെ ഞാൻ ഇപ്പളോന്ന് ആ ആഹ് നോമ്പ് അതന്നെ ഇവടിം നോമ്പന്നെ അപ്പൊതൊണ്ട് ങ്ങ്നെ നോമ്പ് തൊറന്ന് അതോണ്ട് നേരം വൈകി അല്ലെങ്കി ഒൻപതര ആ സമയ ഒറങ്ങി പോവും ആ സമയാവ്മ്പേക്കും തിന്ന് കഴിയണം
അതെന്നെ നോമ്പാവുമ്പോന്ന് സമയത്ത് നമ്മക്ക് എല്ലോന്ന് കഴിച്ച് റെഡിയാക്കിക്കെ വരുന്ന സമയ ആവുന്നല്ലേള്ളു
ഉം എന്താന്ന് ഫുഡ്ണ്ടാക്കിയേ ഓ അതന്നെ ആ മ പിള്ളേർ ഇപ്പ നേരേ കുട്ട്യാള് ഇപ്പ നേരേ ക ഈ ഇതന്നെ പഠിച്ച് കഴിഞ്ഞാ കൊറച്ച് പണിയാണ് കേടക്കണന്ന്ണ്ടെങ്കില് പിന്നെ ഇങ്ങനെ കളിക്കും കൊറച്ചേരം കളിക്കാന്ള്ള സമയം വേണം അവർക്ക്
അതെ പഠിച്ച് കഴിഞ്ഞാ പിന്നെ കൊറച്ച് ഫോണിൽനോക്കി
ആ ഫോണ് ഇന്കി കൊട്ക്കാൻന്ക്ക് സമയണ്ടാവൂല്ല രാത്രി ഞാൻ ഫോൺ കൊട് ക്കില്ലാ. നേരണ്ടാവൂല ഇനിക്ക് എന്റെ ആവശ്യത്തിന് തന്നെ വേണോ
അത് വേണം അത് വേണം അതെതായാലും നല്ലതാണ്
ആ കൊടുക്കൂല അപ്പൊ പിന്നെ അവർക്ക് അ ഒ അവരേതായ കളിയേന്നെ കളിക്കണം രണ്ട് ര രണ്ടൾക്കാരും കൂടെ കുര്ത്തേക്കെടങ്ങോട്ട് അടിച്ച് അവിടുന്ന് ഇങ്ങോട്ട് ഓടി അവിടുന്ന് ഇങ്ങോട്ട് ചാടി ആഹ് ആ സമയം അവിടെ കൊറ പോണം ഇങ്ങെനെ വന്ന് നിന്നിട്ട് ഇന്നോടോ ബാപ്പനോടോ എന്തേ കേ ഏ
ഇന്നോടോ വാപ്പനോടോ എന്തെങ്കി അടി കിട്ടിയാല് നേരെ പോയ് കിടക്കും
ആ ആ അപ്പൊ അവര് ഒന്നും വേണ്ട
ആ ഒന്നും വേണ്ട വേ എന്ത് പെട്ടന്നാണ് ഒറങ്ങാ ആ് ഒരു പുന്നാരം ഉണ്ടാവലോടെ
അതെ അല്ലെങ്കിൽ എന്തെക്കേ ഡിമാൻന്റായിരിക്കും ഓങ്ങണെങ്കില്
ആഹ് ഡിമാൻന്റല്ലേ ഇന്ന്പ്പോ ഫുട്ബോൾ കാണാൻ പോട്ടെന്നൊക്കെ ചോയിച്ച്ക്കാണ്ട് കേടന്നതാന്ന് നാളെ എക്സാമാണവർക്ക് ഇവടെ ട്യൂഷൻ സെന്ററിലെ എക്സാമാണ് ആഹ് ഇനി ഒറങ്ങി എണീക്കൂല ട്യൂഷനിലേക്ക് നേരത്തെ പോണം മദ്രസ നേരത്തെ പോണം അപ്പൊ എണീക്കാൻ ഭയങ്കര അപ്പൊ ഇതാണ് ഒറങ്ങി എണീക്കാൻ ഭയങ്കര പണ്യ ഏ ആ അതെന്നെ പിന്നെ അവിടെ മക്കൾ ഒറങ്ങിയോ
ഇല്ലാ അവര്ത്പോലെ പിടിച്ച് കേടത്തി ഒറക്കണം അപ്പഴ് ഞാന് പിന്നെ നിന്നെ കണ്ടിട്ട്പ്പോ കൊറച്ച് ദിവസ ആയല്ലോ എന്ത് പറ്റിന്നും അറിയുന്നില്ല അപ്പോഴ ഒന്നും കൂടെ വിളിക്കട്ടെ
ആഹ അതാണടോ പനിച്ചിട്ടാണ് വിളിക്കത് ഞാൻ ഇങ്ങനെ പറയണ്ടായിരുന്നു ഇിക്കാനോട് ഇന്നെ വിളിക്കുന്ന ആള് വിളിച്ചിട്ടില്ല
അത് ഞാൻ കോയിരുന്നു ഇത് ഞാന് ര അവസാന പോളാണ് ഇത് എടുത്തിട്ടില്ലെങ്കിൽ നാളെ രാവിലെ നമുക്ക് പോണംന്ന്
ആഹ അങ്ങനെ എടുക്കാതെ ഇന്നാ മതിരുന്നില്ലേ എന്നാ ഇവിടെത്തിരുന്നില്ലേ
അ രാവിലത്തെ അവക്ക് പിന്നെ പ്രഭാത ഭക്ഷണം വന്നാല അവിടന്ന് ആക്കിരുന്നു അപ്പൊ നഷ്ടമ്പക്കി പോയി അപ്പോഴെങ്ങനെ എ
ചാൻസ് പോയി ഇവിടെന്നുള്ള ഫുഡ് ആ് ഫുഡ് കഴിക്കേണ്ട ചാൻസ് അങ്ങടെ പോയി കിട്ടി
വന പറ അറ ആക്ക
ഒരു ദിവസം വരണ്ടി
പറയാ എന്ത് സമയാം നോക്കിട്ട് പറയാം രാവിലെ ആണെങ്കില്
രാവിലെ പോര വരാണെങ്കിൽ രാവിലെ വരേണ്ടി വരും രാവിലെ വന്ന കഴിഞ്ഞാല് നമുക്ക് സം സംസാരിക്കാനും കുറച്ചങ്ങനെ സംസാരിച്ച ഇങ്ങനെ ഇരിക്കണല്ലോ അതണല്ലോ അതിന്റെറ ഒരിത് അെ പിന്നെ പണിയില്ല നമുക്ക് ഒപ്പരം ജോലി ചെയ്യാം ഒപ്പരം ഭക്ഷണം ഉണ്ടാക്ക അതെല്ലാം അതിന്റെ രസം
ട്ടച്ചി
എങ്ങനെ
അങ്ങനെ വന്നാണെങ്കിൽ എനിക്ക് ചുമ്മാ ഇരിക്കാന്നന്ന് വര
ആഹതന്നെ അത് വേണം അത് വേണം അതാണ് ഷെയർ ചെയ രസം അത് എന്ത ചെയ്യായിരിക്കോ പാവ പെണ് ോട്ട ഇങ്ങെ ജോലി ചെയ്യിപ്പിക്കണ്ട പാവാണ് നി പറ ശേഷം ഷെയർ ചെയ്യുന്നേ ആ ഏ ആ കുട്ടിനെ കൊണ്ട് വെറുതെ ചോലിയായി എക്ക് തോന്നു പിന്നെ ചിലപ്പോ ഇന്ന ആ ഇരിക്ക എത്തിക്ക ീ നീ കൊറച്ച നേരം ഇരുന്നോ ഞാൻ ചെയ്യാന്ന് പറഞ്ഞഞ് വരില്ലോ
അ പറഞ്ഞുന്ന ഒരിക്കലും വിചരിക്കണ്ടല്ലോ അവിടെ
അങ്ങനെ ഒരിക്കലും വിചാരിക്കണ്ട അല്ലേ
ആ ആയിക്കോട്ട ഞാൻ ചുമ്മാ പറഞ്ഞതാ അല്ല ഞാൻ ചുമ്മാ പറതാപ്പ ആഹ് രസം എന്താ വെച്ചാ നമ്മള് ഒരുമിച്ച് ജോലി എടുക്കുന്ന് ഒരുമിച്ച് കയി അത് വേറൊരു രസാണല്ലോ
പ്രേത്യേക വൈബ് ആ മോളെ
അതെ അതെ നമ്മള് തന്നെ എന്ത് ചെയ്യ ഈ ബിരിയാണി നെച്ചിറക്കുന്ന മാറ്റിവെച്ചിട്ട്
അത് അത് നമുക്ക് പൊതിച്ചോറാക്കാം ഇനി ഒരൂസം നീ വരുമ്പേ പൊതിച്ചോർ ആക്കാം അത് പൊളിക്കും മോളെ ആഹ് നല്ല നല്ല നല്ല ചെമ്മീൻ പൊടീന്റെ ചമ്മന്തി വേണ്ട നേരം വെളുക്കട്ടെ നേരം വെളുക്കട്ടെ പറക്കല്ലേ നല്ല ചെമ്മീൻ പൊടീന്റെ ചമ്മന്തി യും പിന്നെ നല്ല പയറു മെഴുക്കുപിരട്ടിയതും പിന്നെ എന്തൊക്കെ വേണം ഇല തക്കാളി താളിച്ചത് പിന്നെ അവിടൊക്കെ അവിടൊക്കെ എന്താ സ്പെഷ്യൽ നല്ല ഓണക്കൽ നല്ല മന്ത ഒണക്കൽ
ആഹ് ഒണക്കില്ലി ഒണക്കില്ലി അതെ ഒണക്കലാണെന്റെ ഫേവ് അതെ ബിരിയാണി കഴിച്ച അലങ്കാരം മാത്രം
അതെ അതെ വേറൊരു അലങ്കാരം തന്നെ പക്ഷെ വയറ് നിറയണെങ്കിൽ നമുക്ക് ആ വെറും ചോറും അതിലേക്കുള്ള നമ്മളെ നാടൻ ഭക്ഷണങ്ങളും പച്ചക്കറികളും അയ് വാ പൊളിക്കും ഇനി ഉണ്ടോന്ന് ചോദികും ഒരു പൊതിച്ചോർ ഒന്നും മതിയാവില്ല
ഞാനിങ്ങനെ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കിട്ടോ പൊതിച്ചോറ് ഞാനിന്ന് ഇക്കാകക് മറ്റേ റേഷനരി ഇഷ്ടല്ല അപ്പൊ ഞങ്ങള് റേഷനരിക്കാർക്ക് മാത്രം പൊതിച്ചോറാക്കി അന്ന് കറിക് ഒന്നും കിട്ടില്ല മീനൊന്നും കിട്ടില്ലേനെ ആ ആവോ ഞാൻ എന്ത് ചെയ്തേ
രാവിലെ ആക്കി ആ നമ്മള് രാവിലെ ആക്കിക്കിന് എങ്ങനെ മക്കൾ സ്കൂൾ പോകുന്ന സമയത്ത് ആക്കി പിന്നെ പൊളിക്കുന്നത് എപ്പളാ ഉച്ചക്ക വാ ഓയിമ്മൂടെ പൊരിച്ചതൊക്കെ ആയിട്ട് ചേർന്നിട്ട് യമ്മ ടേസ്റ്റ് മോളെ എത്ര കപ്പല് വായിലൂടെ ഓടും എന്നുള്ള അറിയില്ല
എങ്ങനെ
കിടന്ന ഒറക്കം വരുവോന്നു പോലും പറയാൻ പറ്റില്ല
ചെമ്മീൻ പൊടിന്റെ ചമ്മന്തി വെച്ച്
അതെ ചെമ്മീൻ പൊടി
ആ അതൊരു പ്രത്യേക വൈബാ മോളെ പിന്നെ അവിടെ എന്തായിന്ന് സ്പെഷ്യൽ ഉണ്ടാക്കി
അടയാ ഉണ്ടാക്കിയെ അട അട
ആ ആണല്ലേ ഞാനിന്ന് മൂന്ന് വിഭവം ഉണ്ടാക്കി
സമൂസ ഇന്ന് മൊഹറം പത്തായത് മൂലം കുറച്ചൊന്ന് വിഭവം അല്ല നല്ല വിഭവ സമൃ സമൃദ്ധമായി വേണോന്നാണല്ലോ പറച്ചിൽ ഓളേൽവെക്കോട്ടോ അത് വേറെ ഉണ്ടെങ്കിൽ ആ അ പത്ത് സമൂസ ഉണ്ടാക്കി പഴം നിറവ് ഉണ്ടാക്കി പിന്നെ ഇറാനിപോളേ ഇല്ലേ അ ആ മുപ്പരെ ഉണ്ടാക്കി
എന്നാലും പൊതിചോ പൊതിച്ചോറ് മുടക്കണ്ട ഓ ശരി ശരി ശരി ആ